ഹലോ
ആ ആ
ഇട്ക്ൺണ്ടോ
ആഹ് ക്കികോണ്ട് അവ്ടെക്കെ ങ്ങോട്ടാമഴണ്ടോ
ആഹ് ഇവിടെ ഇന്ന് മഴല്ല്യ ന്നലെ മഴ പെയ്തീനി
ഉം ഇവിടെ നല്ല വെയിലാണ്പ്പൊ എവ്ട്ക്കേലും ആഹ് എവ്ട്ക്കേലും പോവാനൊക്കെ സുഖാണ്
പോവാനൊപ്പ സുഖാ
ആഹ്
കുട്ട്യാളക്കെ സീവധീലേയ് ഒൽത് കഴിഞ്ഞല്ലോ അടിച്ചു പൊൾ
ആഹ് ഓൽതൊകെ കഴിഞ്ഞില്ലേ ആഹ് അതന്നെ ഇനി സ്കൂള് മ
ഏൻഗോ അയ്നങ്കൂടെ നല്ല വെയ്ല് പേടിയാണ്ന്നാലും
ങ്ഹാ അതെ ആഹ് ഇനിപോ സ്കൂള് തൊർക്കുമ്പളായിരിക്കും മഴ ശക്തിയാവാ
മഴ ശക്തിയാവ പ്പത്വരെ ഇന്നാലെ രാവിലെ നല്ലര് മഴ പെയ്തു ഞാൻ വിചാര്ച്ചു മഴ പെയ്തോന്ന് മഴ തൊടങ്ങിയോ
ആഹ് ന്നലെങ്ങനെ ട്ട് മൂടിന്ന ഇപോൺ തൊ വിജാര്ച്ചീന്നുട്ടോ മഴ ആഹ് മഴ തൊടങ്ങിനിപ്പം മഴന്നേര്ക്യും ചേലോൽക് വെള്ളത്തിനും ബുദ്ധിമുട്ടന്നേ അങ്ങോട്ടൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ട്ണ്ടോ
ഭടെ വെള്ളതിന് ബുദ്ധിമുട്ടില്ല
ആഹ് ഞങ്ങക്ക് വെള്ളത്തിന് ബുദ്ധിമു ട്ടൺപ്പൊ നൽ ഇപ്പീ സമയൊക്കെ ആകുമ്പോത്തിനനും മഴ പെയ്യല് തൊടങ്ങണ്ട്യേതാണല്ലോ
വെള്ളംന്ന്ട്ട് എന്താ ചെയ്യല് കൊണ്ട്രാന്
ഞങ്ങള് പറ്റേ ലൈൻ വള്ളം വരും മറ്റേ പഞ്ചായത്ത് വെള്ളണ്ടല്ലോ ആഹ് ത് ഇന്നലെ വന്നിട്ട്ണ്ട് പർണു ക്ഷെ ൻക്ക് കിട്ടി വാൾവ് തൊർന്ന്ടാൻ മറന്ന് അത് കാര്നം വെള്ളം വന്ന്ട്ടില്ല പ്പ കെണർല് വെള്ളം കൊറവാണ് ന്ന്പ്പോ ടാങ്കിനറച്ചു എന്നാലും ഉം എനിപ്പോര് രണ്ടെട്ടം മോട്രടിച്ചാല് ഫൂട്ബാൾ പൊന്തും ഹൊഹ അങ്ങനായിറ്റ്ണ്ട്
ഇന്നലെക്കെ നല്ലോണം വെള്ളം വാണ്ട്യേര്യുല്ലോ
ആഹ് ന്നലക്കെപന്നലെ ഞമ്മള് വീട്ട്ല് വീര്ന്നേരൊക്കെണ്ടാവുമ്പളും നല്ല വെള്ളത്തിന് ചെലവാണല്ലോ
ചെലവാണ്
ഇന്ന്പ്പോ ഇന്നലെഞാ അലക്കിയിട്ടില്ലേ ന്നു ന്ന്ഒക്കെ കൂടെ മിഷൻല്ട്ടപോ നല്ല ഹും അപോ മിഷേൻലിട്മ്പ നല്ല വെള്ളും വാണം ത് വെള്ളൽ ആഹ് വെള്ളല്യാതപോ ഞ്യ ഞാകല്ലിലെ ന്യാണ് അലക്കാറ് ക്ഷെ കൊറെപണ്ടാവുമ്പളേ ഇപ്പൊ നല്ല വെയിലുആണ്
പെട്ടന്ന്ത്പോലെ കൊയിവില്ലാത്ത സമയത്തൊക്കെ നമ്മള് ഇത്പോലെ വെ
അങ്ങനെ കുടുങ്ങുമ്പോ തന്നെയാന ടലൊള്ളൂ മിഷീൻല് എപ്പോളൊന്നുടൂല ൻക്ക് ആയി ക്ക്ഷ്ടല്ല നറം വക്കൂല ഇപ്പമെഷീൻ ല്ട്ടാല്
അത് രണ്ട് മൂന്ന് പ്രാശ്യം വേശ്യേ വെള്ളക്കായ്ട്ട് ട്ട്ണ്ടെങ്കി രണ്ട് മൂന്ന് പ്രാവശ്യംമ്മള് ങ്ങനെട്ട് അടിച്ചണം വെ അസപ്പറേറ്റാക്കിടണം ന്നാല് നല്ല നർങ്ങക്കും പിന്നെ ഉ ജാലക്കെ മുക്കീട്ട് ചീക്കീട്ട്ണ്ടങ്കി നല്ല നറം വെക്കും
പിന്നെ വെള്ള വിഷേൻല്ടാറേല്ല ഉം കല്ല്മത്തന്നെ എർക്കല് പിന്നെ ഏ പഴാണ് വേഗം വൈ ഇന്ന്പ്പോ ങ്ങനെ എല്ലാരും വിര്ന്ന് വന്ന കാര്നേ ആഹ് അട്പോന്ന് പൊർത്ക്കറങ്ങാ പറ്റിട്ടില്ല അപ്പൊ നേ പന്ത്രണ്ട് മണ്യേക്കായി
ആരേങ്കിലൊരാൾ വിര്ന്നാര്‌ വന്നാ നമ്മക്കൊരൊയ് വുണ്ടാവുല
ആഹ പിന്നെ വെയിലും ആയല്ലോ നല്ല വെയിലാണ്
നല്ല വെയില
അ പിന്നെ മെഷീൽ ഇട്ട ഇപ്പൊ വെള്ളം കുറവാണ് മഴ പെയ്ത് കിട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം ആവും കിണറു രണ്ടെണ്ണം ഉണ്ട് രണ്ടില് ഒന്നില് ഏർ ഞങ്ങള്ൾ കുടിക്കേണ്ട ആവശ്യത്തിന് വെള്ളം എടുക്കും ഒന്നിനള്ളത് പിന്നെ ഇപ്പൊ ഈ മറ്റേ വെള്ളം വരുന്ന കാരണം ആ പൈപ്പ് ങ്ങള് കണറർക്ക് ഇട്ട് കൊടുക്കുകാണ് ചെയ്യ
ഇട്ടുടുക്കെ
ആഹ് അപ്പൊ ആ വെള്ളം ഞ കുടിക്കലില്ല മറ്റേ പുഴവെള്ളാത്ര പുഴയിൽ കിണർ ഒഴിച്ചിട്ടുള്ള ആ വെള്ളം അത്ര അത് തീരെല്ലാത്തവര് ഈ ചുറ്റു ഭാഗത്തുള്ളവരൊക്കെ കുടിക്കലിണ്ട്ട്ട പക്ഷെ ഞങ്ങൾക്ക് വെള്ള ഉള്ള കാരണം ഞങ്ങളത് കുടിക്കാൻ എടുാറില്ല
അതെല്ലാപ്പ പറ്റൂലേ വേനൽലാസ്റ്റ് വറ്റൂലേ
എന്ത് കിണറോ ഇല്ല ആ കിണറില് കുടിക്ക കിണറ്റ് ത്തെ വെള്ളം പറ്റൂല പക്ഷെ അ ഞങ്ങള ചുറ്റു ഭാഗം നാലാ ഭാത്തം വീട്ടുകാരും ആ കിണർന്നാണ് വെള്ളം കോരി കൊണ്ടോ വ
പണ്ടൊക്കെ നല്ല രം ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ നല്ല രസം ര ചെറിയ ഞങ്ങളെ നാട്ടില് വെള്ളമൊന്നും ഇല്ലേ നല്ല രസേന് എല്ലാരും കൂടി രാവിലെയും വൈകിട്ടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും വെള്ളത്തിന്
ആഹ് ഞങ്ങള വീട്ട് ഇങ്ങീനെയാണ് എല്ലാരും രാവിലെയും വൈകിട്ടും
ഇപ്പൊ ഇപ്പൊ നല്ല ഇപ്പൊ ഇപ്പൊ കുളത്തക്ക കുളിക്ക കിക്കാൻ പോകും എത്ര രണ്ട് കിലോമീറ്ററോളം നടന്നു പോണം വെള്ളത്തിനൊക്കെ ഞങ്ങളെ നാട്ടില ഇപവിടല്ലട്ടോ ഇവിടെ വെള്ളത്തിന് ഞാ കല്യാണംഴച്ച കൊടുത്താ വളരെ ബുദ്ധിമുട്ടിട്ടില്ല വീട്ടില് വെള്ളൊക്കെ കിണറ്റില് വെള്ളമൊക്കെ ഉണ്ടായിന്
വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എന്താണന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അത്രീം വെള്ളാണ്. ഏത് വേനൽ കാരണം ഞങ്ങൾക്ക് വെള്ളത്തിന് ഒര് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ വന്നേരം എക്ക് നന്നായിട്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടാ.
വേറെ വീടെടുത്ത് പോയിട്ടും.
ആഹ്. ഞ വേറെ വീടെടുത്ത്, ഇപ്പ ഞങ്ങക്ക് ഇവിടെ ഈ പരിസരത്തൊ- ഇപ്പെ വീ വെള്ളത്തിന് വെള്ളം കുറവ്ന്നെയാണ്. വേനൽക്കാലായാല്. ഈ ഒരു മാ കൊയലടിച്ചിട്ട് ഇവിടെ കൊയല് അടിച്ചിട്ടുംണ്ട്ത്രേ. ഞാൻ അങ്ങനെ- ഞാൻവരുന്നേന് മുന്നേണ് ട്ടോ. പക്ഷെ വെള്ളം കുറവാണ്. അവിടെതില് മോട്ടറൊന്നും വെച്ചിട്ടില്ല. കിണറില്ണ്ട്. കിണറിലയിനിപ്പോ. ഏ. വേറൊരു കിണറ്ണ്ട്. രണ്ട് കിണറൽള്ളേിൽ ഒരു കിണറിൽ ഇനിയും വെള്ളം കിട്ടുംന്ന് പറയുന്നുണ്ട്. പാറണ്ടയില്. പാറ -
ആഹ് പാറണ്ടായ കിട്ടും. പാറ പൊട്ടിച്ചല് വെള്ളണ്ടാവും.
ആ ണ്ട് പറീണ് ണ്ട്. ചെയ്യണംന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതുവരെ ഞങ്ങക്ക് വെള്ളത്തിന്. ഇങ്ങനെന്നും ബുദ്ധിമുട്ടായില്ല. പക്ഷെ ഈ പ്രാവശ്യം കുറച്ചധികം ബുദ്ധിമു -
ആഹ്. ഇപ്രാവശ്യം എന്തായന് വെയിലറച്ചത്. ഞങ്ങളെ- ഇവിടെ പാടത്താണ് അഞ്ചാൾക്കാര് കൂടിട്ട് സ്ഥലം വാങ്ങീട്ട് കെണർ കുഴിച്ചത്. അയിന്ന് ഓരോ വീട്ട്ക്കും മോട്ടർ വെച്ചക്കാണ്. മൂന്ന് സെൻറ് സ്ഥലം വാങ്ങിട്ട്. പക്ഷെ ഇവിടെ വെള്ളംണ്ടകും പക്ഷേ ച്ച് വ്ടെ വേനൽ ഇണ്ടാകും. പക്ഷെ പോലെ വേനൽ ഇങ്ങനത്തെ വേനലൊക്കെ അറച്ട്ട്ണ്ടെങ്കിൽ, ആയിട്ട്- ട്ട്ണ്ടെങ്കില് ലാസ്റ്റക്ക് വെള്ളം ഉണ്ടാവൂല. പിന്നെ. അൻപതിനായിരം ഒരു ലക്ഷം റുപ്യ കൊടുത്തിട്ട് നമ്മള് കോയലട്ച്ചണം.
ആഹ് അതാണ് പക്ഷെ അത് വെള്ളം വേ കിട്ടോന്നും ഒറപ്പില്ല.
ആഹ് കിട്ടോന്നൊറപ്പ് പിന്നെ പാടത്ത് കെണറുത്തിണ്ട് അതൊക്കെ റെഡിയാക്കിയിട്ട് കെട്ടീട്ട് ലെവലാക്കിയിട്ട് പിന്നെ റിങ് ഒക്കെ ഇട്ടേണ്ടേൻ്റെ ശേഷം അവിടെ മോട്ടറ് വെച്ചക്കാ അതുകൊണ്ട് ഇഷ്ട്ടം പോലെ വെള്ളാ ഇപ്പം. പാ ആഹ് പാടത്ത്‌ ഇവ്ടെ അത്ര ദൂരൊന്നുല്ല, നാന്നൂറ് മീറ്റർ അകൽ
ആഹ് ഇന്റെ വീട്ടില് അങ്ങനെയാണ് ഞങ്ങള് പാടത്ത് ഇങ്ങനെ രണ്ട് മൂന്ന് സെന്റോ നാല് സെന്റോ സ്ഥലം വാങ്ങിയതാണ്. കെണറ് കുത്താൻ വേണ്ടിട്ട് മാത്രം ഇന്നിട്ട് കെണറ് കുത്തീട്ട് ഇഷ്‌ട്ടം പോൽ ആഹ് കെണറ് കുത്താൻ വേണ്ടിട്ട് മാത്രം വാങ്ങിയതാണ് നാല് സെന്റോ മൂന്ന് സെന്റോന്ന് ഇക്ക്‌ അറീല്ലാ ഇന്റെ വീട്ടിലിട്ടോ അങ്ങനെ വാങ്ങീട്ട് കെണറ് കുത്തീട്ട് ഇഷ്ട്ടം പോലെ വെള്ളാണ്. ഇന്നിറ്റ് ഇ ഞങ്ങള് രണ്ട് മൂന്ന് പെരക്കാര് വെള്ളം എടുക്കുന്നുണ്ട് അത് വെൾ ഈ കാലൊക്കെ ആയാല് വെള്ളങ്ങട്ട് രണ്ട് മൂന്ന് പെരക്കാര് മോട്ടർ അടിച്ചാല് വെള്ളങ്ങട്ട് ആഹ് ഒന്ന് അടീക്ക് അടീല് വെള്ളങ്ങട്ട് തൊടച്ച പോലെങ്ങട്ടാവും. പിന്നെ രാവിലെ അടിച്ചത് വെയ്ന്നേരം ആവുമ്പൾത്തിനും അതേപോലെ ഇങ്ങട്ട് നറയും പാടായതോണ്ടെയ്.
വെള്ളം വറ്റി പഷെ കലങ്ങ് വെള്ളായിക്കാരം ഇങ്ങനെ എപ്പഴും എല്ലാരും എന്താറിയോ ഓരോരുത്തര് ഓരോരുത്തര് ഓരോ സമയത്ത് ഇങ്ങനെ മോട്ടറ് ഇടുമ്പളെ, നമ്മള് ചെലപ്പോ മോട്ടറ് അടിക്ക്ണ സമയത്ത് ഒരു കലക്ക് വെള്ളം മോഡല് ഇങ്ങനെ വെള്ളം അയ്ക്ക്ങ്ങനെ ചെല്ലല്ലേ? ഇടണ സമയത്ത് അങ്ങട്ട് ഓല് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം അങ്ങട്ടന്നെ ചെല്ലാണല്ലോ അടീക്ക്. അപ്പതട്ട് കലങ്ങും അയിന് വെള്ളക്കെ തിരുമ്പണ സമയത്ത് നമുക്ക് ക്ക് ഒരു ബുദ്ധിമുട്ടാണത് നെറം വെക്കൂലാ. അങ്ങൻത്തെ പ്രശ്നങ്ങളൊക്കെണ്ട്. ഞമ്മക് ഞമ്മൾക്ക്‌ സ്വന്താവാണെ നമ്മള് മാത്രല്ലേ ഇടുള്ളൂ. ലോഡ് കൂടുമ്പോം അങ്ങനത്തെ ഇന്നാലും വെള്ളണ്ടാവും.
ആഹ് വെള്ളപ്പോളും ഉണ്ടാവും.
ഇവിടെ കുട്ട്യേള് ഇവിടെ ഒരു ഒരു ടാങ്ക്ണ്ട് ആ ടാങ്കില് വെള്ളം നെറച്ചിട്ട് അതില് നീന്തി കളിക്കും. രണ്ടായിരം ലിറ്റർ വെള്ളയില് കൊള്ളും അപ്പൊ മോട്ടറ്ടണ സമയത്ത് അയില് വെള്ളം നെറച്ചിട്ട് അയില് നീന്തി കളിക്കും പിന്നെ ടാങ്ക് രണ്ടായിരണ്ട് അത്രയ്ക്കും വെള്ളം ഇഷ്ട്ടം പോലെ ആണ് പറിയാ. അയിന് പിന്നെ സ്കൂളൊക്കെ ഇല്ലാത്തോണ്ട് വെള്ളത്തോണ്ട് വെള്ളം നല്ല ചെലവാ സ്കൂളും കൂടി ഇല്ലാത്ത
അതാണ്പ്പോ സ്കൂൾ ഇല്ലാത്ത കാരണം വെള്ളത്തിന് നല്ല ചെലവാണ് ഇവിടേം അങ്ങൻതന്ന്യേണ് പിന്നെ ഈ ചൂട് കാര ന്നേ ഇവര് രണ്ടും മൂന്നും പ്രാശ്യം കുളിച്ചു മാറ്റു അപ് ഒക്കെ വെള്ളത്തിന്റെ ചെലവല്ലേ, ഉം ആഹ് യെന്ത് അള്ളാ. നോമ്പിനൊക്കെ കൊറച്ചൊന്നു അല്ല ബുദ്ധിമുട്ടായത് ചൂട് കാരണം, ഉം ആഹ്
ഞമ്മള് വീട്ടിലിര്ക്ക്ണോർക്കൊന്നും അറിയില്ല പൊറത്ത് പോയി ജോലി ചെയ്യണോല്ക്ക്
ആഹ് അതന്നെ ഞമ്മളിപ്പോ വീട്ടിലിരിക്കണ ഫാനൂട്ട് അയിൻ്റെ ചോട്ടിലിരിക്കും ആഹ് എസ് ചോട്ടിലിരിക്കും അതെന്നെ. ഇത് ഇപ്പ പൊറത്ത് ജോലിക്ക് പോന്ന ആൾക്കാരെന്ന്യാണ് അൻ ഏഹ് സഹിക്കാൻ കയ്യാത്ത ചൂടാണ്.
കൊ ചെറ്യേ കുട്ട് ഞാനൊക്കെ ചെറ്യേ കുട്ട്യായന്ന്ണ്ടേനി ഇങ്ങനൊര് ചൂട് നോമ്പിന് നോമ്പ്ണ്ടായത് ഈ ഇതുപോലത്തൊര് ചൂടത്തേയ്.
ആഹ്.
പിന്നാ ചൂ ഏഹ് നോമ്പ് വെര്ന്നത് പിന്നെപ്പളാ
ആഹ് നല്ല ചൂ ആഹ് അതന്നെ നല്ല ചൂട്ണ്ടായിരുന്നേ
നല്ല ചൂടല്ലേ ആഹ് വീട്ടിലില്ല്യ ങ്ങളെ വീട്ടിലില്ലിവ്ടെ ക്ഷെ വിടെ വേറെ വീട് താമസക്കെഞ്ഞിണ്ടായിട്ട് വേണം ഇങ്ങളെ വീട്ന്റെ അട് ത്തൊക്കെണ്ടായിട്ട് ഓലൊക്കെ തെരു പിന്നെ കുടുംബക്കാരോടൊക്കെണ്ടായതോണ്ട് നമ്മക്ക് അതിനെ വേറെ പഞ്ചല്ല്യ.
ആഹ്.
അമ്മക്കുച്ചക്ക്
ഞങ്ങക്കൂ അതേപോലെ ച ക്കിം മാങ്ങീക്കെഷ്ടം പോലെണ്ട് മാങ്ങ ഇങ്ങനെ മാങ്ങ ഇഷ്ടംപോലൊണ്ട് ആഹ്. ആഹ് വാങ്ങ പിന്നെ വിക്കലാണ് ഈ പക്ഷ്യേള്ങ്ങനെ കൊത്തിട്ടിട്ടേയ് ആക കൊത്കും ആഹ് മാങ്ങ വിക്കലാണല്ലാതെ കൊത്കിന്റെ ശല്ല്യം ഈ മാങ്ങങ്ങനെ കൊത്തിട്ട്ട്ടേ ഭക്കരെ കൊതുകൂതൊ പ്പ പ്പ മാങ്ങക്കാലം വന്ന വേം വിക്കും.
മാങ്ങ കണ്ണി മാങ്ങാവ്മ്പല്ലോ ച്ച് വെല്താമ്പോര് വിക്കു എല്ലാരല്ലെ ഓക്കെ. ഒര് മാങ്ങ കഴിഞ്ഞല്ലോ
ആഹ് ഇപ്പം കഴിഞ്ഞുട്ടോ ഇപ്പോ ചെറിയ തൈമെലൊക്കെ അവിടിം ഇവിട്യൊക്കെണ്ട്. ഏകദേശം കഴിഞ്ഞിപ്പോ. ആഹ് ഇവിടെ ഈ മാ മാങ്ങ എപ്പോഴുണ്ടാവും കൂടുതലൂണ്ടാവും. വേഗണ്ടാവും ചെയ്യും പക്ഷെ അയ്പ്പോ
ടേസ്റ്റ്ണ്ടാവ്വോ മറ്റേ മാങ്ങൻ്റാടി ടേസ്റ്റ്ണ്ടാവ്വോ?
ഏഹ് ഇത് മൂവാണ്ട് ന്നർഞ മാങ്ങേണ്.
ആഹ് മൂവാണ്ടമാവങ്ങലേ.
ആഹ്. അത് പിന്നെ അത് ടേസ്റ്റ്ണ്ടാവും മധിരം നല്ല മധിരാണ് പഴ്ത്താല്.
ആഹ് നല്ലെ മധിരാണ്ന്റെ മോളെ വിട്ട്ന്ന് കൊണ്ടോന്നിനി മൂവാണ്ടെ മാവേ മാങ്ങ്യാണ്ന്നറങ്ങാണ്ട്.
ആഹ് നല്ല മധിരാണ് പിന്നെ ഇതെങ്ങനറിയോ ഇതിപ്പോ മാങ്ങക്കാലം തൊടങ്ങ്യാല് ഒരു ഭാഗം പൂ ഒരു ഭാഗത്തെ ഫുള്ള് പവ്ത്തിട്ട്ണ്ടാവും മൂക്കലൊടങ്ങീട്ട്ണ്ടാവും. അത് ഒര് പറ്ച്ച് മാങ്ങക്കാര് പറ്ച്ച് കൊണ്ടോയാല് മറ്റൊരു ഭാഗത്ത് പൂത്ത്ട്ടും മാങ്ങണ്ടാവല് തൊടങ്ങും. അങ്ങനെ ഈ മാക്കാലം കയ്യോളം അയ്മല് മാങ്ങണ്ടാവും. ആഹ് ഇനി ആഹ് ഇനീപ്പതൊക്കെ ഇതൊക്കെ ഒരുവിധൊക്കെ കഴിഞ്ഞ് തൊടങ്ങിട്ടോ അപ്പൊര് ഭാഗം പൂത്ത് കണ്ണിമാങ്ങണ്ടായ്തൊടങ്ങി.
ഏഹ് അങ്ങനെണ്ടാവലൊടങ്ങീനോ?
ആഹ് അങ്ങന്യേണ് ഈ മാ ഈ മാവ് ഇങ്ങന്യേണ ഈ മൂവാണ്ടന്റെ സോദാ തോന്നുന്നുണ്ട് ആ പ്രത്യേകത തോന്നുന്നുണ്ട് വേറെ ആഹ് അതെപ്പോളുംണ്ട് മാങ്ങാക്കാലം കയ്യോളും അതില് മാങ്ങന്നെയാര്ക്കും
അതല്ല അത് എന്താണ് ഈ തമ്മള് മൂവാണ്ട മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ മൂന്ന് കൊല്ലത്തിന് കായ്ക്കണ അതാണോ
അല്ലല്ല വല്യ മരങ്ങളാണ് പിന്നെ ഇവിടുത്തെ എന്റെ അമ്മൂസ് ച്ചൻ കുറേ ഈ തൈയളൊക്കെ കുറേ കുഴിച്ചിടും അടുന്നും വിടുന്നും കിട്ടുന്ന തൈകളൊ ഒക്ക കൊണ്ടയി കുഴിച്ചിടും അപ്പൊ അങ്ങനെ ഇഷ്ടംപലെ കണ്ടം നിറയെ മാവ് പറണമാതിരിയാണ് നറയുണ്ട് മാവും പിന്നെ അതേപോലെ ചെറിയ ചെറിയ തൈമലടൊക്കെ മാങ്ങണ്ടാവും നമ്മ ആ ചെറി മാങ്ങ ഇഷ് മാങ്ങയും ചക്കയും ഇഷ്ടം പോലെ ഉണ്ടാവും
ചക്കയ കൊണ്ട് ചക്ക ഞാൻ വറുത്തെടുക്കും വറക്കും
ആഹ് അത് ഞാനും വറക്കിലുണ്ട് ചക്ക
അത് ചക്ക ഒക്കെ തൊലി കയിലെടുത്ത് ഉള്ളല്ല ചെല ചക്ക ചെത്തി എടുത്തിട്ട് എണ്ണ ചൂടായിട്ട് അയീക്ക് ഇട്ടു കൊടുത്തിട്ട് മഞ്ഞൾ നല്ല മൂത്തച്ചക്ക ആണ് നല്ല മൂത്ത ചക്ക പെട്ടെന്നാവും
ആഹ് അപ്പൊ വലിയ മൂക്കാതെ ചക്ക എത്ര വർക്കാ നല്ലത്
മൂക്കാത്ത ചക്കയെ വേഗം രസം കിട്ടൂല്ലാ കഴിക്കാന്
ആഹ് അങ്ങനുണ്ടല്ലേ
മൂത്ത ചക്ക ഇട്ട നല്ല രസ കഴിക്കാൻ നല്ല രസവാ
അത് മഞ്ഞളും മുളകും പിന്നെ ഇതാക്കീട്ട് എണ്ണയിലേക്ക് ഇടുവാണോ
ഏഹ് മഞ്ഞള് ആഹ് ചക്കയൊക്കെ ചെത്തിയെടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കി എടുത്ത് ചെറുതായി നുറുക്കിയല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് നമ്മള് എണ്ണ ചൂടാ ഓക്കെ ഓയി വെിച്ചെണ്ണ എന്തായും ഓയില് ഒഴിച്ചോണ്ട് തന്നെ ചൂടാക്കി എടുത്തിട്ട് അയിലോട്ട് ഇട്ട് കൊടുക്കുക അയിലേക്ക് ഒന്നും ഇടണ്ട അപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും കലക്കിയ വെള്ളം ഉണ്ടല്ലോ അതിന്റെ മുകളിൽ കൂടെ അങ്ങ് തളി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ പൊരിഞ്ഞ് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പക്ഷെ നമ്മള് എണ്ണയൊന്നും ഒന്നും ആവില്ല പൊട്ടി തെറിക്കൊന്നുംല്ല നമ്മ മേത്തേക്കൊന്നും തെറിക്കൊന്നുമില്ല ഉണ്ടായി വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മള് കടേന്നൊക്കെ വാങ്ങണത്പോലെ ആഹ് നല്ല മൊരിയണം മൊരിഞ്ഞിട്ടും എന്നിട്ട് പിന്നെ ഒരുപാട് നേരം നിക്കൂലട കടേന്ന് വാങ്ങുന്ന ഒരുപാട് കുറേ രണ്ട് മൂന്ന് നാല് അത്രയും നിൽക്കുവല്ലോ നമ്മള് ഇവിടുന്ന് വാങ്ങണ നമ്മൾ ഉണ്ടാക്കണത അത്രം നോക്കൂല നമ്മള് വൈകുന്നേരം രാവിലെ ഒരു ചെക്കപ്പുണ്ടെങ്കില് വൈകുന്നേരം വരയൊക്കെ നി അല്ല അടപ്പില് അട എന്നിയിക്കോട്ടെ
ആഹ് അവിടെ വെക്കും